ആ പറ
എവിടെ
ഞാഇപ്പ വീട്ടിലുണ്ട്
ഏ എന്ത പരുവാടി ഇന്ന് രാവിലേ കളി കണ്ടേർന്ന
കളിയണ്ടീനി
ഏ ഫുള്ള് കണ്ടാ
ഫുള്ള് കണ്ടാച്ചല് ഒറക്കത്തിപ്പെട്ട്
ഏ ഉത്തമിസ്സായ് എനക്ക്
എങ്ങനെ
നഷ്ടായ കാരണം നഷ്ടായി നല്ല കിടിലം കിടിലം കളിയാരുന്ന്
ആ
ബ്രസീല് സാധാരണ കളി ഇത് ഈ ബ്രസീല് അന്നത്തെ കളി രണ്ടും കണ്ടില്ലേ
കണ്ടു
ആ അന്നത്തെ കളിക്ക് വെച്ച മുത്ത നല്ല മെച്ചണ്ട്
ക്ലബ്ബിലാ പോയ് കാണല്
ഏ
എവിടെ പോയി കാണല് ക്ലബ്ബിലോ
ഞാൻ പറഞ്ഞായിന്നോളാ അന്നോട് ഒരു ചെക്കൻ്റെ വീട്ടില് എല്ലാരും കൂടിട്ട് ഇരിക്കലാണ്ന്ന് ഉം അങ്ങനെ പോയി കണ്ട് അ എല്ലാരും കൂടിട്ട് ഫണ്ട് എടുത്തന്നോട് പറഞ്ഞാരുന്നേ ചെറിയ അതല്ല ഞങ്ങള് സബ്സ്ക്രിപ്ഷനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി കാണലാ നല്ല രസാ ചെക്കന്മാരൊക്കെ കഴിഞ്ഞ പോർച്ചുഗല്ല് കളിക്കൊക്കെ ചെക്കന്മാരെ കൂടീട്ട് ഭയങ്കര ഒച്ചപ്പാടായിട്ട് ഓ അണ്ണൻ ഫാൻസൊക്കെ എന്ത് ചെയ്യാ അണ്ണാക്കീട്ട് മറ്റേ പാട്ടൊക്കെ ഇത് വൈറൽ ആയില്ലേ എന്താ ചെക്കൻന്താ ചങ്ങായീടെ പേര് മനോജോ ആ അള്ളാ എത്ര അത് എങ്ങന ഫുള്ള് ചാടിക്കളിയാ നീ ഏതാ ടീമ്
ഞാൻ ബ്രസീല് ആ
ഏ
ആ അല്ലെങ്കി എനിക്കറിയില്ലാ
എല്ലടാ
ഇനി കളിയക്കെ സംസാരിക്കണ ഞാനാ ഒറ ഒറക്കം കിട്ടാഞ്ഞിട്ടേ ഇപ്പ ഇങ്ങനെ ഒറക്കം ഇങ്ങനെ വരാ വിളിച്ചു
ആ ഞാൻ ഒറങ്ങാണെങ്കി രാവിലെ കെടുന്നില്ലാ പിന്നെ രാത്രി രാത്രി ഏതോ കളി
കളി കളിയാണ് പല സമയത്തായതോണ്ടാണ് മനുഷ്യൻ ആ ആ ഒറക്കം വരണ സമയത്താണ് കളിണ്ടാവണേ
അതാ പ്രശ്നേ ഈ ബ്രസീല് കളി മെയിൻ അതായത് നല്ല കളിയിനി ഇപ്പത്തെ കളിയില് ബ്രസീല് കളിയാണെങ്കി മൂന്നരക്കിളള് ബാക്കിയുള്ളൊതൊക്കെ അർജന്റീന ര അർജന്റീ പത്തരക്കാന്ന് തോന്നണിണ്ട് ഒരു കളി എപ്പോ ആറ് മണിക്ക് അതേമാരി പോർച്ചുഗൽ നല്ല സുഖമായിട്ട് കാണാം നേരം ഇത് മൂന്നരക്കാ കളി അലാറം വെച്ച് എന്ത് റിസ്ക് ഒരു അലാറം വെച്ചൊക്കെ നിക്കുമ്പോ നമ്മള് ചിലപ്പോം അറിഞ്ഞില്ലെങ്കി ആ കളി പോവുകേം ചെയ്ത് മെയിലായിരുന്ന് എങ്ങനേലും നീക്കണം എന്നുള്ളൊരു മൈൻഡാണ് നെയ്റൊക്കെ ഇറങ്ങണോണ്ട് ഓഫ്
ഡൈമൻ ഇന്നലെ തകർത്തല്ലേ
നെയ്മറ് കൊഴപ്പില്ലാതെ കളിച്ച
ഉം ഒ ഓന് ഓന് ഓനെന്തോ ഓനെന്തോ അസുഖണ്ടായി ല്ലെ അതോണ്ടാണോ ഇതുവരെ എന്താ അസുഖം ഉണ്ടായി അതുകൊണ്ടൊക്കെ ഇതുവരെെ കളിക്കാനിറങ്ങന്നാല്ലേ
ആനെ പരിക്കണ്ടായിന്ന്
ഓന്റെ ആദ്യം അവിടുന്ന് റെഡ്യിന ആായിരുന്നു സാന്ൻഡോസ്ന്ന് ഓ സാൻഡോസി കളിക്ക്ണത് ഇവിട്ന്ന് റെഡി ആയി പിന്നെ അവിടുന്ന് എന്തൊക്കെയ പിന്നും പറ്റി പിന്നും പറ്റി. ട്രെയിനിിന്റെ അടയിൽന്ന്ന്തോ പറ്റിയതാ ആ പിന്നെ എപ്പ തന്നെ ഇറക്കിയിട്ട് പിന്നെ സീരിയസ്ാണ്ടോ വിചരിച്ചതാ കാരണം ഇപ്പൊ അത്ര കുഴപ്പില്ല ഞാൻ പിന്നെ ഏകദേശം ജയിച്ച ഉറപ്പിച്ചത്പ്പോലെ തന്നെ ടീമിന് അറങ്ങിയ മതി ജസ്റ് ഇതേണ്ടയിരുന്നുള്ളു ടീമിന്ന് ഇറങ്ങിയപ്പതന്നെ മൂന്നാല് ചാൻസ് ഒക്കെ ഉണ്ടാക്കി
ഉം
അർജന്റീനക്ക് എന്തൊരു കളിയാടോ
നല്ല കളി കളിച്ച്ക്ക് ണല്ലേ
ഓ അർജന്റീന ഒക്കെ പിിടുത്തമിട്ട കളിയാണ് അർജൻ്റീന ഒക്കെ പിടിച്ച് നീക്കാ അർജന്റീന ഒക്കെ നമ്മുക്ക് കളിട്ട് നമ്മള് തീർന്നു
ആഹ
അമ്മാര് കഴിവുള്ള ചെക്കമാരി.
ഞാൻ കണ്ട് ഞാൻ കണ്ട് കഴിഞ്ഞ കാട്
പിടുത്തം വിട്ടകളി.
ഉം അർജന്റീന കളി കുറച്ച് നേർത്തേ തുടങ്ങീന്ല്ലേ.
അർജ ഫസ്റ്റ് കളി നമ്മളേതേര്ന്നു അർജ നമ്മൾ ത കഴിഞ്ഞിട്ടാ അർജന്റ് ന്റെ കളി അർജൻ്റീന പോർച്ചുഗൽ ലെ കളി.
അല്ലേ സമയം നാർത്തേന്നുതോണ് നല്ലെ.
എന്ത്.
സമയക്കളിന്റെ സമയെ.
കളിന്റെ അത് തന്നെ ഓരെ ഒരു കളി രാവിലെ ആറ് മണിക്ക് ആണ് മറ്റേ കളി രാത്രി പത്തരക്ക്.
നമ്മക്ക് കാണാൻ സുഖാ ഞമ്മള് നമ്മള് എണീ എണീ എണീക്ണ സമയാണ് ഇപ്പ ഇത് രാത്രി മൂന്നരക്ക് ക്കാവുമ്പാളാണ് നമ്മക്ക് എടങ്ങേറ് രാത്രി മൂന്നര, രണ്ടര കാവുമ്പൾ ആ ആകെ അമ്മള് ആകെ അമ്മള് കട്ന്നോറങ്ങണങ്കി പന്ത്രണ്ടണി പന്ത്രണ്ടരക്കെ ആവും പിന്നെ കഴിഞ്ഞാ പിന്നെ ഒന്ന് ആകെ രണ്ട് മണിക്കൂറ് ഒർക്കം കിട്ടൊള്ളൂ പിന്നെ പിറ്റത്തെ ദിവസം ആകെ മന്ദപ്പേക്കാരം ഒർ ഒർ ഒർക്കം ശരിയാകാത്ത പോലെ യ്ക്കാരം
ഇവർക്ക് നല്ല ഏതേം ടൈമിലൊക്കെ വെച്ചാ മതി
ഞാനാണെങ്കി ഇന്നലെ ഒർങ്ങിട്ടുല്ല ഇന്ന് ഒർക്കം വെര്നൂല്ല കോർച്ച് തേങ്ങൊക്കെ പൊൾ ച്ചാണ്ടായ്ന്നു തേങ്ങ മഴ ആയതുകൊണ്ടെ മഴെണ്ട് കെടക്കെനി
ഞാ ഇന്നലെ ഫുള്ള് ഞാ അനോട് പർഞ്ഞില്ലല്ലേ ഇന്നട്ട് ഫുള്ള് വീട്ട്‌ത്തെ പണി കഴിഞ്ട്ട് വീട്ടിലെന്തെക്കെ മോട്ടറ് കേടന്നു പർഞ്ട്ട് അങ്ങനെ ഫുള്ള് പണെന്ന് രാത്രിയാണെങ്കി ഒർക്കം വന്ന്ട്ട് വെയ്യാ രാ ത്രി ഞാൻ പെട്ടെന്ന് കെടക്കെണംന്ന് വിചാരിച്ചിട്ട് ഇന്നട്ടും ആഴി പയ്നൊന്നരോക്കെ
ആഹ്
അതല്ല രസണ്ട്ട്ടൊ ഇപ്പത്തെ ചെറിയ ടീമ്നോക്കൊ എന്താക്കളി ഒര് ടീമ്നെ സ്പെയ്നെ തോൽപ്പിച്ചെ
ആഹ് ആഹ്
കാപ്പ വെർതെ എന്തോ പർഞ്ട്ട് പ്ട്ത്തമി അതെ മയ്രി സ്പ്പോർച്ച് കല്ല് ഭയങ്കര കളി വി വിചാരിക്കാത്ത ടീമോക്കെ ഭയങ്കര കള്ള്യ അഹ്
ച്ച നമ്മളെ ഇബടെ നമ്മളെ ഇബടെ ക്ളബില്ല് എന്തോയ്ച്ചാല്ലേ കളി കാണാൻ പോവുമ്പോ എല്ലാരും ചായക്കെയ്റ്റാ പോവാ ചെല ആൾക്കാരാണ് തല തലയണിം പായിം കൊണ്ട് പോണഹ്
ഒർങ്ങാന്ലെ സംഭവം നല്ലരസാ
സംഭവം ഒറക്ക സംഭവ സംഭവ അവിടെ സ്ഥലം ണ്ടാവ് ല അപ്പൊ തൺകനിം പായിം കെ ട്ടാണ്ടേ
ആഹ് അപ്പോ എന്ത് കൊർച് ഒർക്കം പോയെങ്കിൽ നല്ല രസറാ
ആഹ് അന് കളി കള കളി വാണ കാണണ കൂട്ടാരന്മാരു ആലേ
ആഹ് ല്ല ഒരു രസ യമ്മക്കൊ
ഒറ്റക്ക് ഒറ്റക്ക് കണ്ട രസല്ല
ഞാൻ അന്നോട് പറഞ് മറ്റ് ഞങ്ങള് കാൺണെ ഒരു ചെക്കന്റെ വീട്ടിലാണ്ന്ന് അയാൾ കഴിഞ്ഞ റാശ്യം എത്ര പത്ത് പയ് പത്തല്ല പോർച്ചുഗൽ കളിക്ക് ഇരുപത് ആൾക്കാരന്നെ ണ്ടായിന്നു അയില് ഒരു പത്തിലേറെം ആൾക്കാര് ഫുള്ള് പോർച്ചുഗലാ. ചാടിട്ട് കയ്യ്മല കന്ന് ചൗട്ടി അമ്മായിരി ചാട്ടൻ ച എന്ത്ര് രസംണ്ടായിന്ന് ട്ടോ
ഇത് കൊ വീടിന്റെ അടു ത്തോന്നും പറ്റുല്ല അമ്മളീ സാ ച്ചിം വിളി ണ്ടാക്കുമ്പളേ ചില ചിലവീട്ടർക്ക് ശല്യമായി മാറണ്ടത്
ആണ കുച്ചങ്ങനെ നിർദ്ദേശമായി രസമായിട്ട ഇങ്ങനെ എഴുക്ക് ശ്രദ്ധിക്കെോ പൈസ സ്നാക്സ് ഒക്കെ എടാൻ വണ്ടിട്ട്
ആഹ
ഇരുന്ന് എന്തേിലും കഴിക്കാലോ കഴിച്ചിട്ട കാണുന്ന സംഭവം രസാടോ ഈ ചെക്കൻമാർഗ അല്ലേ ഇപ്പ നമുക്ക് ഫോണിലിരുന്ന് കണ്ടാവ പോരെേ ഇതക്ക് മരക നമക്കള ബന്താ കാണ്പ അദസ
ആ ചുവപ്പ് കൂട്ട ചുവപ്പ് കൂട്ടട്ട ചുവപ്പ് കൂട്ടത്ത ഞാൻ കഴിണ്ടല്ലോ ഓ കൊറച്ച് ഓന് കൊറച്ചൊരു മുണ്ടണ ഒരു മടില്ലേ
ആഹ അപ്പൊ കുറച്ച് ഞാനും-
ഓന് ഓന എന്തേലും ഞമ്മളെന്തേലും കൊടുക്കാലല്ലോ ഒരയാളുടെ സ്വഭാവം ഉണ്ടോ ഓനെ അല്ലേ ക്ലബ്ബ ക്ലബ്ബിൽ പാർട്ടി ടി വി വാങ്ങാൻ കുറച്ച് പൈസ കൂടുതലും എടുത്ത് ആ ഒരു ഇതുണ്ടാവാണ്
ആ അയിന്റെ പ്രശ്നാ?
ആതിക്കാര എല്ലാരും രണ്ടാഴച കൊടുത്ത പോവാ നാലായിരം കൊടുത്തക്കണ്
ഓ അയിട്ട കാ ആത്തക്കറേ
ഓ ഓ ഓ ഓ ഓ ആ ഓന്റെ കയ്യിലാ റിമോട്ടും കാര്യൊക്കെ ഓ ഓ ഓ ഓ പറയുമ്പോ ടി വിന്റെ ചാനല് മാറ്റ പറയുമ്പോ ആ ചാനൽ അങ്ങനെയൊക്കെയാ
നിങ്ങ എങ്ങനെയാ സി ഫൈവിന്റെ എടുട്ടാ
എങ്ങനെ?
അല്ലസാഫണ്ട്ക്ക
ആഹ ആഹ!
എങ്ങനെ ആയിരത്തിഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറിിലുംല്ല
അത
അല്ല എത്രന എടുത്ത?
ഞങ്ങള ആയിരത്തി എണ്ണൂറ്റി അമ്പത്
ഏ് ഓപ്പൻ തല
കൊഴപ്പൊന്നല്ലോ പരസ്യം ഒറ്റ പ്രാവശ്യം വരലിണ്ട്
ഏ ആ ഇതിനലെന്താ പരസ്യം വരില്ലക്കെ അങ്ങനെ എന്തോാണ് അതിന്റെ-
ആഹ നമ്മളപ്പോ ഒരു അഞ്ചച് വച്ച വരലിണ്ട്
ആഹ സംഭവല്ലല്ലസാറാ ഈ ഇതന്നെ ഒരു മാസക്ക ഉണ്ട് പക്ഷെ ഇത് ഒരു മാസം ഉള്ളൂ അത് കഴിഞ്ഞാൽ വിലണ്ടാവില്ല എന്നാലും ഒരു മാസത്തിലുള്ള സ്ുീകരണം അല്ലെങ്കിൽ അതിന്റെ രസംഗം പോകവും
ആഹ
സംഭ കഴിയുമ്പോ നമ്മക്കുണ്ടെങ്കിലും ആ ഒരു മാസം വരൊക്കെ മതി എന്നെ കൊച്ചനെ കൈസും ഉറക്കങ്ങളല്ലേ
റക്കെ കണച്ച ഇച്ച ആകെ അസുഖൊക്കെ അറിയാൻ പോലണ്ട് തലവേദന മാ ന്റെ എന്റെ പ്രശ്ന എന്റെ പ്രശ്നത്തെ വെച്ച ഉറക്ക വെച്ചളേ ഭയങ്കര പത്തല്ല വദല്ല
ആഹ
ആ തലവേദന് മാറി കിട്ടൂലോ ഈക്കളി കുറച്ചച്ച് പകലൊക്കെ ആങ്ക കുഴപ്പമില്ല അല്ലെങ്ക പിന്നെ ഒരു രാത്രി പത്തിണ്ട ശേഷമ ഒക്കെ ആണെങ്കിലൊക്കെ നമുക്ക് ഒരു പന്ത്രണ്ട്ണ നേര കാണാം പന്ത്രണ്ടര ഒരു
എനെ പ്രാവശനം രറ്റ ഇറാനെ കുറച്ച് പറ പ്ര
അങ്ങനെ
അല്ല കൊറേതൊക്കെ ഇട്ട് ട്രംപായണ്ട കൊറെേ എന്തൊക്കെയെ പ്രശ്നംുണ്ടായിരുന്നു അല്ല അല്ല എന്തായാലും അത് രസന ഇട്ട പോയിണ്ടണ്ട്പ്പൊ കക്കല്ല ഇഷ്ടപ്പെട്ട് പ്രസണ്ടണ്ട് പോയി അല്ലെ ആ പാട്ടൊക്കെ അല്ല വെച്ചണ്ട്
ആഹ
ആാട്ടും സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്
ആഹ
വെള്ളമ്പോ കഴിഞ്ഞ കഴിഞ്ഞറ പിന്നെ ബ്രസീൽ അടിച്ചെങ്കി പഠക്ഷനെ തൊള്ള ആൾക്കാക്കമാര് അമാര്പ്പ തന്നെ ഊക്കാൻ തുടങ്ങിയ ചപ്പോ അടുത്ത കളിയിയില് തീരുന്നൊക്കെ വരുണ്ട്
ഇന്ന ഞാനാകെ തൊള്ളോട്ട് തൊള്ളോട്ട്ഞ്ച ഇൊക്കെ സൗണ്ടൊക്കെ പൊയിക്കണ
ഏ ചെക്കമാരൊക്കെ വെറുംതള്ള ചെ ചക്കന്മാരൊക്കെ പിട്ടത്തിട്ടള്ളതാരണ ചക്കന്മാരൊക്കെ ഇളേ പറയുന്നുണ്ട് ബ്രസീൽ കൂടി ോട്ടറ ഇാപ്പറത്തക്കെ എ കേെവ എത്തിയാാൻ മതിന്ന് കൊറച്ചെങ്കിലും ഓവർ എത്തണംെന്നില്ല വിചാരിച്ചരുതുണ്ടോര് സെമി സെമ പൈക്ക് അത്യം പറ കപ്പടിക്കണംെന്ന അപ്പഴച്ചാ കൊറ ആൾക്കാര ഒന്ന് ഒന്ന്ു പോയി കാണാണ്ട് കൊറച്ചാൾക്കാര്
ഉ ഇന്നതല ജ ക്ലബക്ക് വന്നാ ന്നാ ങ്ങോട്ട് ൂര് കാണാ കളി ഇന്ന്േ വല്ല നോക്കി നമ്മള ക്ലബ്ബ ഒക്കെ കാണാന് ഓക്കേെന്നാ
ശരി
ഉ